ലോഹ്
ആഹ് കേക്കുന്നില്ലേ
ആഹ് കേക്ക്‌ണ്ട്
എന്തൊക്കേണ്ട് വർത്താനൊക്കെ
എന്താ നല്ല വർത്താനം
ആ എന്താ ചായയും കടിയൊക്കായി എന്നൊക്ക തട്ടിക്കോട്ട അങ്ങനെ പോരാ ഇടക്കൊന്നങ്ങനെ തട്ടിക്കോട്ടൽ തില്ലാതെ നടക്കൂല നമ്മളെ വീടൊന്നും ഹ്ഹ അപ്പൊന്ന് രാവിലെന്നെ അയിനെറങ്ങീത ചെറുത് എണീചിട്ടില്ല ആഹ രണ്ടാം രണ്ടാള് പോയി
പിന്നെ സ്‌കൂൾക്കും പോണ്ടെന്ന്
ഞാ സ്കൂളുണ്ടല്ലോ, ഹിഹിഹി ആഹ് കൂട്ടാൻ കൊടുക്കേർക്കും ഞാൻ കെയങ്ങോ സോയാബീനോ അങ്ങനത്തൊക്കേണ് ആ ചോറ് സ്കൂൾന്ന് വാങ്ങുഅവര് അതും എന്നൊന്നും വാങ്ങൂല്ലേയ് അതല്ല പ്രശ്നേയ് അവർക്കും തോന്നണം അല്ലാത്തീസൊക്കെവ്ടെന്ന് കൊണ്ടോണം ഞാൻ കൊണ്ടോ ന്റെ വെല്യോന്നാണ് ചെറിയോന്ന് പിന്നെ അങ്ങൻതെ പ്രത്യേകതൊന്നുമില്ല രണ്ടാമത്തോന് ആ യാള് ഇങ്ങനെ കൊണ്ടന്നിട്ടാണ് പ്രശ്നെയ് ഓള് വേറെല്ലാം കുട്ട്യോളൊപ്പം പഠിക്ക്ണ കുട്ട്യാള് കൊണ്ടന്നിട്ട്ള്ള പ്രശ്നാണത് ഞാൻ ഇങ്ങക്ക് ചീ പിന്നെ ഇങ്ങക്ക് വാണ്ടി സ്കൂളിൽ ഇണ്ടാക്കിച്ച വെറുതെന്തിന ആവശ്യന്നാ ഓരോർക്കും നോ നോക്കുമ്പോ സ്കൂൾുകാർ ഇപ്പൊ ഈ കുട്ട്യാൾക്കായിട്ട് ഇണ്ടാക്കല്ലേ
ഉം
എവിടെ നിങ്ങളെ മക്കളും മദൃസൊക്കെ പോയോ
ആഹ മദ്രാസേ പോയി ഒരാള് ഒരാള് മദ്രാസ വിട്ടുവന്നു പിന്നെ ഒരാള് അക്കൗണ്ടിങ്ങനെ പോവുവാണ് മൂത്താളെ കല്യാണം കഴിഞ്ഞു
ആഹ് മോളത് കഴിഞ്ഞണോ മോളോ മോനോ
ഏ
മോളോ മോനോ കല്യാണം കഴിഞ്ഞത് ചോയ്ച്ച
മോളാണ നാലും പെൺകുട്ടികള നാല് പെൺുട്ടികള
നാല് പെൺകുട്ടികള ആ മഷാഅല്ലാഹ്
പിന്നെ
നിങ്ങ എന്താ ഫുഡൊക്കെ ഉച്ചോക്കുള്ളതൊെകാക്കല് തുടങ്ങിയോ
ആഹ ഫുഡ് എന്നെപ്പോൊ ഒരുങ്ങികാണ്ട് ഇരിക്ക്‌ണു ഓളന്നെ ഒക്കെ നോക്ക്ണ് എട്ടാം ക്ലാസ്സിലാണ് ഓള് അവള് ഓളന്നെ രണ്ടാം ക്ലാസ്സിലാണ് ഒരാള്
ഓല്ക്കില്ലത് ഓലെന്നെ നോക്കണ്ട്. ഇഞ്ഞിപ്പോ കൂട്ടാണ്ടാക്കി കൊടുക്കണം. പാത്രങ്ങളും പുസ്തകങ്ങളും ഒക്കെ ഓല് ആക്കും.
ആ ചെറിയ മക്കളാവുമ്പോളാണല്ലേ നമ്മള് നോക്കേണ്ട ആവശ്യം.
ആഹ അപ്പൊ ചെറിയോളത് കൂടി ഓളാക്കി കൊടുക്കും. മം ഇക്ക് നോക്കേണ്ട ആവശ്യന്നുല്ല്യ പഠിപ്പിച്ച് കൊടുക് പഠിപ്പിച്ചു കൊടുക്കാൻ ഞാൻ തന്നെ വേണം അത് ഓര് ആരും ചെയ്യൂല്ല.
വല്യ മക്കളാകുമ്പോ പറഞ്ഞതിരി മറ്റൊൽകായിട്ട് പാറ്റു പറഞ്ഞമാതിരിക് അത്രോംമാർക്ക് തീരെ പറ്റൂലാട്ടോ ജേഷ്ടത്തിയാളെ നോക്കണേ. അവരെ പഠിപ്പിച്ചു കൊടുക്കണം വല്ല്യ തൃപ്പതി ഉണ്ടാവൂലല്ലോ ചേലെപ്പോ. മം അയ്ന് വാണ്ടി ചേലോൽക് വയങ്കര ഇഷ്ട്ടയിക്കരിം.
മം
ഇവടെയൊക്കെ പറഞ്ഞാതിരി ഞാൻ തന്നെ നോക്കണം എന്ന എഴുത വെല്ലിയോൻ ഏഴില്. രണ്ടാമത്തോൻ മൂന്നാ മൂന്നാൾണ്ട് ഒരാൾ എൽക്കെ ഒരാൾ അംഗലവാടീണ്ട്.
ആഹ ശെരി പിന്നെ മദ്രാസെക്ക് പോകുന്നോരോ? രണ്ടാളുംലെ?
മദ്രസ്ക്ക് പോണ രണ്ടാൾ ഒരാള് ചെറുതാണ് അംഗലവാടിയായിട്ടൊള്ളു ഇപ്പൊ പോ കുറി മൂന്ന് വയസ് ഇകുറി അങ്കല ആ ഇവടെ അടുത്തെന്നെണ് ഉം
ഇസ് ഇസ്കൂളൊക്കെ അടുത്താണോ?
അല്ല സ്കൂൾക്ക് പിന്നെ ബസ്സ് വെരും ഞ മ്മള മുന്ന് കൂടെ.
ഒടിയൻ തന്നെ ആ ഭർത്താവ് എന്തേയ്ണ്?
ഭർത്താവ് ഇതാണ് കോണ്ടാക്റ്റ് പണിയാ കൊണ്ടററ്റാണ്. വീട് കൊണ്ടാക്റ്റ് ഇട്ക്കൂലേ?
ആഹ ആഹ് ഉപ്പീമ്മിയൊക്കെ
ഉപ്പല്ല ഉപ്പ മരിച്ച് ണ്ട് ഇമ്മ ഇണ്ട് വടെ.
മം ഭർത്താവിന്റെ ഉപ്പിഇമ്മിയൊക്കെ അല്ല അന്റെ ഇപ്പിഇമ്മിയോ?
ഇന്റെ ഇപ്പി ഇമ്മിയൊക്കെ ഇണ്ട്. കൊയപ്പൊന്നുല്ല. അല്ഹമ്ദുലില്ല റാഹത്തെന്നെണ്. ഇൻക്കൊരാങ്ങളെന്നെ ഉള്ളു ഒരാങ്ങളീം ഞാനെന്നെ ഒള്ളു.
അനിയനാ ഏട്ടനാ?
ഏട്ടനാ ഏട്ടന്.
മം
അങ്ങനെയൊക്കെയാണ്. എന്ത? ങ്ങട്ട് ഇന്നെന്താ ഫുഡും കാര്യങ്ങളൊക്കെ എന്താണ്
ചിക്കൻ കറിയാണ് അവിടെ എന്താ? അവിടെന്ത
ന്ന് ഓ ഓട്ടടെണ് അറിയ നിക്ക അറിയോ അറീല. ഓട്ടടിം മീൻ കറി ഇണ്ടാക്കീക്കാണ്. എന്നും ദോഷിം ഇതെന്നെ. ഹോട്ടൽ ഉണ്ടാക്കി കഴിച്ചാല് നമ്മൾ സാ ആഹ് നമ്മള് സാധാ ഇതില്ലേ പിന്നെ സാദാ മ്മളെ അരി അരക്കോലോ?
അരി അരക്കുമ്പോ എന്തൊക്കെ കൂട്ടാ
ഞാൻ ചോറ് മാത്രയിക്ക് കൂട്ടുള്ളൂ.
തേങ്ങ കൂട്ടൂലാ?
തേങ്ങപ്പം കൂട്ടൂല തേങ്ങ പിന്നെ ഞാന് അരച്ച് കഴിഞ്ഞതിന് സ് ശേഷ ഞാന് തേങ്ങാടുള്ളു
ആ ഹ് ശരി ആ
തേങ്ങ ഞാന് കടിച്ചാന് ആകുള്ളൂ അല്ലാതെ പേരജീരകടൂല ഞാൻ പിന്നെ തച്ചാൽ ഇല്ല പിന്നെ ഞാന് തുള്ളി വെള്ച്ചെണ്ണ ഉറ്റിച്ചും ഉപ്പുടും അതെന്നെ ങ്ങട്ട് ചട്ടീല് പാരും. നമ്മളൊരു ഊ ആ് കൊഴപ്പൊന്നുമല്ല എന്നല്ലോ നന്നായും ചെയ്താണ് അതിന അരിന്റെ മെച്ചാണ് നമ്മളെ അരി നല്ലതായാൽ
പത്തിരിച്ചട്ടീലെന്നെ ചുടാം പറ്റുള്ളുലെ
അ പത്തിരി ചാ ഓട്ടട ആ ഓട്ടടക്കായിട്ട്ണ്ടല്ലോ ഒര് ചട്ടി ആ ഓട്ടടന്റെ ചട്ടീല് മാത്രം യൂസയ്യാം പറ്റുള്ളൂ റ്റുള്ളൂ ആയിനെള്ള പ്രത്യേകത അതാണ് വേറെത് ചട്ടീലും ഞമ്മള് ചുട്ട് കഴിഞ്ഞാലും ശരീവൂല
ശരിയാവൂല്ലേ
ഏ ഹേ അതാണ് അയിന്ള്ള പ്രതീകത ഓരോരാതിനുണ്ടല്ലോ ഓരോര വിഭവങ്ങൾക്കു ഓരോര ച താണ് പ പലപ്പത്തിന് വേറ ചട്ടി അങ്ങനൊക്കെണല്ലോ ഇപ്പൊ നോൺസ്റ്റിക്കിന്റ് ക്ഷേ അയ്ലൊന്നും ചുട്ടാൽ ഞമ്മള് ത് പ്പ ഇമ്മ ഇവിടെ ചുട്ടോക്കും ട്ടാ എടക് ഞമ്മള് രാത്രിക്കാ മാവ് ബാ ക്കിണ്ട്ന്ന് ടങ്കി ഇമ്മാക് നോക്കാൻ വേണ്ടീട്ട് ഇമ്മ ഗ്യാസ്മ്മ വെച്ച് ചുട്ടോക്കും ങ്ങട്ട് അത് ഏത് ഏത് ചട്ടിലാ ചൊയ്ച്ചാൽ ഞമ്മളെ ഞമ്മളെ പാലപ്പത്തിന്റെ ചട്ടില്ലേ ആ ചട്ടീല് ചുട്ടോകും പക്ഷേ അയിൽ ചുട്ടാലൊന്നും ഓട്ടട നന്നാവുലെ ഇല്ല നന്നാവുല മ് നന്നാവുലെ ഒരു ബൗസുണ്ടാവില്ല ഞമ്മളെ അ സാദാ അ ച ട്ടി ചുട്ടാതന്നെ രസം കിട്ടുള്ളു ഓരോ സാധനത്തിന് ഓരോ താ അയിന്റതായിട്ടില്ലേ ചട്ടിം കാര്യങ്ങളുണ്ടല്ലോറിം ഞാന്
ഉം
അന്നതന്നെ കിട്ടുള്ളു അല്ലാതെ മ്മള് ഞെന്ത് ചെയ്താലും ഞമ്മള് പല മോഡലാകി ചെയ്ത് ട്ടൊന്നും കാര്യല്ലാ
ഉം
ന്നെ ഫുണ്ട് ന്തൊക്കെ ആക്കി ഞമ്മക് ഇണ്ടാകാ ന്നല്ലാതെ ഏത് സാധനത്തിനും ആയിണ്ടതായിട്ടള്ള ച ട്ടിം കാര്യങ്ങളും വാണം ന്ന് പറയും അതെ ങ്ങള് ഫുഡൊ ക്കെ നല്ലോണ്ടാക്കോ
ഫുഡ് സാധാ തൊക്കെ ണ്ടാകും ബിരിയാണി മന്തി നെയ്ചോറ് അതൊക്കെതന്നെ വേറെസ് വേറെ സ്പെഷലയി ട്ടൊന്നും അങ്ങനെ ഇണ്ടാക്കലൊന്നുല്ലാ ഉം
ക്കളുണ്ടോ
ഇല്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷായി കല്യാണം കഴിഞ്ഞിട്ട് ഓൻ പോയതാണ് ഗൾഫ്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് ആ ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളു അവളെ കല്ലിയാണം കഴിഞ്ഞിട്ടപ്പം പൊയിന്
ആഹ് എന്താ ങ്ങക്ക് കൊയപ്പന്നുല്ലല്ലോ ഒക്കെ അൽഹംദുലില്ലാഹ് റാഹതന്നല്ലേ ഏ അവടിം റാഹതന്നെല്ലേ
ആ ഇവിടെ റാഹതന്നെ കൊയപ്പന്നുല്ല സുഗാണ്
ആ അതെന്നെ ഞമ്മക് കേൾക്കണ്ടി കെട്ടിച്ച മക്കളാവുമ്പോ മക് ക്ക് പറഞ്ഞയതാനില്ലോ കേക്കണ്ടിയെ മക്കളിപ്പങ്ങനാണി ഏതാണ്ന്നള്ളതിലാവോല്ലോ
ഉം പിന്നെ പിന്നെ വേറെന്തൊക്കെ
വേറെന്താ അങ്ങനെ പോണു
ഉം
എന്താ പിന്നെ ഇങ്ങക്ക് അവിടെന്താ റോഡൊക്കെ അടുത്താണോ
ആ ഇവടെ ചെറിയ റോഡ് എട്ത്തന്നെ ആ സ്കൂൾ ബസ്സിന് എന്നും ഇങ്ങട്ട് മേലേക്ക് പോണം ഒന്നിങ്ങട് നടക്കാൻണ്ട് ഒരു ഒരു കൊറച്ചായിട്ട് ഇങ്ങട്ട് നടക്കാൻണ്ട് തോനൊന്നുല്ല ഞങ്ങളത് റോഡ് വണ്ടിവരും ചെയ്യാൻ പാടുണ്ട് ഭർത്താവിന് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഓട്ടോറിക്ഷ ഒക്കെ അങ്ങ് പെരേക്ക് വരും ലോറിയും ഓട്ടോറിഷക്കെ വര്ണ റോഡന്നെയാണ് പക്ഷേന്നാലും മറ്റേ റോഡ കൂടെല്ലേ ബസ് പോകുള്ളൂ മ ഉള്ളിക്കില്ല റോട്ടുകൾക്കൊന്നും പോരൂല ആ ന്നാ വിളി ഇന്നുനുള്ളേക്കാണ്
ആ ആ കുട്ടികൾക്കും പറഞ്ഞാ അതി അതുപോലെ നടത്തി നടന്ന് പോകും പുലയ വാസി വരനോടത്തക്ക്
ആഹ് അങ്ങട് പോകും ഞാനങ്ങടാക്കി കൊടുക്കും ചെറിയോളെ ചെറുതിനെ വെല്യോള് പിന്നെ ലൈൻ ബസ് പിന്നെ ആ മൂന്നാമത്തോള് ലൈൻ ബസിനാ പോവാ എട്ടാം ക്ലാസ്സിലെത്തിയപ്പൊ കട്ന്താ ലൈൻ ബസിലാ പോവാ അപ്പൊ പിന്നെ കുറച്ചങ്ങ് നടക്കാണ്ട് മെയിൻ റോഡ്ക്ക്‌ കുറച്ചൊക്കെ നടക്കാണ്ട്
ഏ സ്കൂ അല്ല സ്കൂൾ ഓള് പഠിക്കണ സ്കൂള് ദൂരണ്ടോ
ആ ദൂരണ്ട് കൊറച്ചൊക്കെ ദൂരണ്ട്
ആ അതാ ഞാൻ ചോദിച്ചത് കാരണം ലൈൻ ബേസിലൊക്കെ പോവണന്നുണ്ടെങ്കിൽ കുറച്ചൊരു- നമ്മക്ക് ലോങ്ങ് വേണണല്ലോ
പിന്നെപ്പോ സ്കൂൾ ബസ്സൊക്കെ സ്കൂൾ ബസ്സൊക്കെണ്ട് ഒരു മാസം തന്നെ എണ്ണൂറോ ആയിരോ-
ആ അതന്നെയാണ് അയിനാണല്ലേ ഗതികേട് അറിയാനേ നമ്മളെപ്പോലത്തെ ആൾക്കാർക്കൊക്കെ പറഞ്ഞാതിരി കൊറച്ച്- കുറച്ചൊന്ന് അല്ലെങ്കിൽന്നെ സ്കൂൾ ബസ് ആയാലും കൊ കൊറച്ചൊക്കെ കുട്ടികൾക്കൊരു എളവ് വേണം സ്കൂളിന്റെതായിട്ടുള്ളതാകുമ്പപിന്നെ
ഈമ്
പിന്നെ എല്ലാ കുട്ടികളും ഇപ്പ അയില് തന്നെല്ലേ അപ്പ ഓനും ചാർജ് കൂട്ടും അതാണ് മെയിന്
ഉം
മോളും മൂത്ത മോനും പറഞ്ഞിട്ട് കാര്യല്ല നമ്മള ഇഷ്ടത്തിന് പോന്നല്ലേ വണ്ടി ഓടൂലല്ലോ ഹും
ഉം
അപ്പൊ ചെറുതിനെന്താ ചെയ്യ ചെറുതിനും വണ്ടീലന്നെ
ചെറുതിന് സ്കൂൾ ബസ്സില കൊണ്ട് ഞാനങ്ങട്ട് കേറ്റികൊടുക്കും
ആ സ്കൂൾ ബസില് അവിടുക്ക് കേറ്റി കൊടുക്കുവല്ലേ മദ്രാസ പോയാരുന്നല്ലേ
ആ ഓള് മദ്രസക്ക് പോയി രണ്ടും എട്ടാം ക്ലാസ്സിൽ പഠിക്കണോള് ഓളും സ്കൂൾ മദ്രസയില് പത്ത് അല്ല ഒമ്പയിലാണ് അപ്പോ മദർസെ ഓളെ വിട്ടു ഓളെ ആറു മണിക്ക്- തുടങ്ങീട്ട് ഏഴ് മണി വരെ മറ്റോൾക്കു ഏഴ് മണി മുതൽ ഒമ്പത് മണി വരെ ഇനി ഒമ്പത് മണിക്ക് മദ്രസ വി വന്ന ഭയങ്കര തിരക്ക് ഇതാരോ ഒമ്പതരെ ആകുമ്പോക്കെ ബസ് കേറാൻ ബസ് വരും
അതാണ് അതന്നെയാണ് ഈ കുട്ടിയാക്കുള്ള എടങ്ങേറ് അപ്പ- എറങ്ങേണ് എറങ്ങേണ് കാരണം ആ കുട്ടികള് ഇങ്ങട്ട് എടങ്ങേറാക്കാണല്ലോ
ഈമ്മ്
എന്നാ ഓക്കേ ഏതായാലും അന്നാ ശെരി
ആ ഓക്കെ